ഹലോ
ഉം കേക്കാല്ലെ.
ആ ഇപ്പൊ കേക്ക്ന്ന്ണ്ട് നീ പിന്നെ മെല്ല പറഞ ന്നാൻ കേക്കൊ
ഏഹ് കേക്കണില്ല്യ.
ക്ഷേ ഇപ്പൊ കേക്ക്ന്ന്ണ്ട് ആദ്യം കേട്ട്റ്റ
മ്മ് എന്താ വിശേ ഇല്ല കൊറവ പോ
ആ ഇടെ നൽ ഇടെ മഴെള്ളൂ വാണെങ്കി കൊട്ത്തയക്കാ കൊർച്ച് ഉം വെയിലില്ല. ആഹ് ഇവിടെ മഴന്നു ഇപ്പ നിന്നു. ഓഹ് ഇല്ലം വ എടക്ക് മഴ ഇല്ല മഴ നല്ല മഴ പെയ്യുന്നുണ്ട് ചായ കുടി കഴിഞ്ഞോ?
മക്കക്ക് ഒറങ്ങീട്ടില്ല മേലെ. ഓഹ് എന്താ വീടിന്റെ മേലേണ് താ.
ആഹ് അങ്ങനെയാ ഞാൻ വിച്ചു എന്തപ്പാ ആഹ്.
ആഹ് എന്താന്ന്ട്ട് ങ്ങള് ചായുടിച്ചിലേ?
ഞാ ചായല്ല അം പാല്.
ആഹ് പാലാ കുടിക്യാ ഈ നേരത്ത്?
പാലില്‌ പഴം പിന്നെ ഈത്തപ്പഴം. ഏഹ് കശുവണ്ടി ബദാം അരലുട്ടിട്ടൊരു അടി എന്നിട്ട് ഒരു ആഹ് അങ്ങനേട്ടീറ്റാ കുടിക്കാ എല്ലാരും. മക്കക്കും ഉം മാ വാ ഞാനും ഭർത്താവും മക്കളും. ചായ കുടിക്കാറില്ലടീ ആരും.
അതിൻക്കറിയാലോ കുട്ട്യോളൊക്കെ ചായുടിച്ചോ
കുട്ട്യേളും ചായ കുടിക്കാറില്ല ഇവ്ടെ ചായ വെക്കാറില്ല.
ആഹ് ചായ നിരോധിച്ച ഫാമിലി ആവൂല്ലേ.
ആട എന്റെ ആരെങ്കും വന്നാ ഉപ്പ വാപ്പ വന്നാല് ചായ വെക്കും.
ആഹ്
ഇതന്നെ ല്ലാരും കുടിക്കാ വൈന്നേരം.
കൂടുതലും ചായ ഒഴിവാക്കന്നെ നല്ലത് നല്ലതല്ലല്ലോ ചായ.
ഇല്ല ഇവരെ ഞാന് ശി ഞാൻ കുടിക്കാത്തോണ്ട് ഞാൻ ശീലിപ്പിക്കലൂല്ല പിന്നെ അവര് ചോയിക്കലൂല്ല രാവിലേ. ഏഹ് വിദ്യാലയത്തിൽ പോകുമ്പോൾ വരെ? ചാ ഇത് ചൂടുവെള്ളംഅദ്യം പാ രാവിലെ ഇത് കുടി. ക്കല്ണ്ടായി ഇത് കുടിക്കുമ്പക്ക് വയങ്കര മെല്ലെ അപ്പളേക്ക് ബസ്. ടാറ്റാ പറഞ്ഞു പോവും അതുകൊണ്ട് ഞമ്മതൊഴിവാക്കി.
ആഹ് ഇന്റെ അമ്മായിമ്മാന്റെ അമ്മാവൻ ന്താ ആങ്ങള ണ്ടാവൂലേ
ആഹ്
ആങ്ങൾടെ മോനും ഇതേപോലത്തന്നെ രാവിലെ ചായൊന്നും കുടിക്കൂല
ഇല്ല നമ്മൾ രാവിലിം വൈന്നേരും എപ്പഴും കുടിക്കലില്ല.
ചെറിയ കുട്ടിയാ ചായന്നെ കുടിക്കൂല.
ഏഹ് ഞാനും നമ്മ ഞാൻ ശീലിപ്പിച്ചിട്ടില്ല അതുകൊണ്ടന്നെ വല്ലപ്പോഴൊന്ന് പാൽക്കാപ്പി വല്ലപ്പോഴും തോന്നി ഇപ്പ ഇല്ല. അങ്ങെനൊന്നാക്കും. ചായ ആക്കലില്ല.
ചെറുതിലൊക്കെ ആവുമ്പോ എങ്ങനെയാ കൊടുക്ക രാവിലെ കടിയൊക്കെ കൊടുക്കുമ്പോ
അപ്പം കുറച്ചാല്പ് ചെലപ്പം കൊടുത്തിട്ടുണ്ട് അന്നാന്നങ്ങനെ കൊടുക്കല്ല വെള്ളെന്ന കൊടുക്കാ പിന്നെ എല്ലാരപ്പനും ഒന്നും എന്റെപ്പരായെപ്പിന്നെ ഞാൻ കൊടുക്കൽല്ല.
ഏഹ്
ഉം ചോയ്ക്കൊന്നില്ല അങ്ങനെ അല്ലെങ്കി വീട്ടിലെല്ലാം പോയാ എല്ലാരും കൊടുക്കും അങ്ങനെ കുടിക്കുംന്നല്ലാതെ ഇതാ താ താ വന്നിട്ട് വാശി പിടിക്കൂല. അവര് ഇങ്ങനെ പിള്ളാര് കുടിക്കുമ്പോ ഇങ്ങനെക്ക അങ്ങനെ കുടിക്കൂല്ലേ എന്റെ വീട്ട് പോയാ അങ്ങനെ കുടിക്കും അല്ലാതെ കുടിക്കലൊന്നുല്ല.
എല്ല എന്റെ മോൻക്കൊക്കെ ചെറുതിലെ ആവുമ്പം നമ്മളപ്പൊക്കെ കൊടുക്കൂല്ലേ
ആഹ്. എന്റെ ഓർമ്മയിലില്ല ചായ കൊടു ഒന്നമാലും കൊടുക്കല് കുടിക്കലില്ല ഇല്ലെങ്കിലും ഇവര് കുടിക്കലെന്നാറിയോ ചായ ഇങ്ങനെ കാപ്പി എന്നങ്കാക്കും ന്ന്ട്ട് മറ്റേ റസ്ക്കാ അയ്ന്നങ്ങ് മുക്കീട്ടൊളളു അത് കുടിക്കലില്ല അത് മുക്കീട്ട് തിന്നലേ ല്ലു കുടിയില്ല കുടി വള്ളം കുടിക്കും.
ഞങ്ങൾ മുക്കീട്ട് തിന്നും ചെയ്യും കുടിക്കും ചെയ്യും.
ഏ അത് ശീലല്ലേ ഇനി പിന്നെ ശീലിപ്പിക്കണ്ടല്ലോ അങ്ങനെന്ന പോട്ടെ
ഓഹ നല്ലത് ശീലിപ്പിക്കാതിരിക്കണ ചായ അത്ര നല്ലതല്ലല്ലോ ശരീരത്തിന്
ആഹ് ഇന്ന് ഇപ്പം മധുരക്കിഴങ്ങ് പൂങ്ങിയതും അതും കു കുടിക്കുന്നുണ്ട് ടി വി കണ്ടോണ്ട് കുടിക്കുന്നുണ്ട്.
ആഹ് കൂടുതല് അത് ഒഴിവാക്കാ നല്ലത് ചായ നല്ല നമ്മുടെ ശരീരത്തിന് അത്രയും ഒഴിവാക്കിയ പഞ്ചസാര ഇത് അതൊക്ക പഞ്ചസാരത്തില് ചായേല് കൂടുതല്ണ്ടാവും
അല്ലെ ഈ വൈന്നേരത്തേൽ പൻസാര ഇടൂല ഈത്തപ്പയാ ഇടാ
ചായേലോ
അല്ല ഞാൻ പറഞ്ഞില്ലേ പാലും ഇതും എടുക്കുമ്പം പൻസാര ഇടൂല ഈത്തപ്പഴം ഇടാ
ആഹ് അല്ല ഞാൻ പറയാ ചായ ഒഴിവാക്കുമ്പളേ
ആഹ്
ഞാന് അങ്ങനെ കുടിച്ചിരുന്നു മോനൊക്കെ എന്താ ഗർഭിണിയണിയള്ണ്ടോ മോള്ടെന്താ എന്താ പ്രസവം കഴിഞ്ഞേന് ഷെ
അതിപ്പ ന്ന നമ്മെല്ലാരും ഭയങ്കര തടിയായണ്ട കുടിക്കുന്നെ കാണുമ്പോല്ലരും ചോയിക്കും ഒന്നും തിന്നലില്ലേ അതുകൊണ്ട് പിന്നെ അതെങ്കും അ അങ്ങനെ പോട്ടേ വെച്ചിട്ട് കുടിക്കാ
ഉം ങ്ങളെ അഡ്രസ് എന്താ തുണിയളൊക്കെ ഒണങ്ങി കിട്ടാറുണ്ടാ
പിന്നെ വിടെ ഭയങ്കര വെയിലല്ലേ തുണി ഒണങ്ങ മഴം നിന്നിട്ട് വാണ്ടേ ഒണങ്ങാൻ
അതാ ഞാൻ ചോയിച്ചേ എന്താ ചെയ്യല് ഒണങ്ങാനൊക്കെ
ഞമ്മ ആദ്യ വാഷിലിട്ട് ഒണക്കീട്ട് പൊറത്തിടും മക്കളുടെ ഡ്രസ്സ് ചെറുതല്ലെ ഉള്ളിൽ ഫാന് രാത്രി ഒറങ്ങുമ്പോ അപ്പർത്തെ ഫാനിട്ട് അതെന്നെ ഇടും. രാവിലാവുമ്പോ അത് ഓഫ് ആക്കും അപ്പൊ അത് ഒണങ്ങി നല്ല അങ്ങനെ ഉണ്ട്മ്പോ ഒണങ്ങുന്നുണ്ട്. എന്നിട്ട് രാവിലെ ആവുമ്പോ പിന്നെ അട്ത്തത് വീണ്ടും
അതന്നെ അങ്ങനെ ഒണക്കിടാറാ
അല്ല കെടക്കുന്ന റൂമിലല്ല ടി വി വെച്ച ഇതുണ്ട് അവിടെയാ ആഹ് കെട്ക്ക്ന്നോട്ത്ത് അഞ് കെടക്ക്ന്നെല് അഞ്ച് അഞ്ചിലൊന്നും ഫാനിടാൻ കയ്ല ഒന്നിലെന്നെട്ടിട്ട് എണക്ക് തണുത്തിട്ട് വെറ ക്കും അതയത ഈടെ അഞ്ചിലിടാൻ പോന്ന്
നല്ല മഴല്ലേ ഞാൻ തന്നെടൂല്ല
ഇവിടെ ഇല്ലെങ്കിലും തണുപ്പാണ് അപ്പൊ പിന്നെ ഇതും കൂടി ആവുമ്പോ ഒന്നിലിട്ടേനെന്നെ എന്റെ ഭർത്താവിന് ചൂടാ എപ്പഴും പ്പ ഞാൻ പറിം ഞാൻ രാവിലെക്കെ മരിക്കും അഞ്ചില് ഫേൻട്ടാന്ന്
വയനാട്ല്ല വയനാട് പൊതുവേ തണുപ്പിന്റെ സീസണാല്ലേ മഴക്കാലംന്ന് അറിണത് മയേണെങ്കിലും അല്ലെങ്കിലും ഫുള്ള് തണുപ്പല്ലേ
ആഹ്
നല്ല കാലാവസ്ഥള്ള സ്ഥ ഞാ
രാത്രിത്തേക്കല്ലാം എന്ത്‌പ്പളാ അക്കേണ്ടാ ആള്ണ്ടാ വീട്ടില് വേറെ ആളുണ്ടോ?
ഇല്ല ഞാന് പ്പ ഇന്റെ വീട്ടിലാണ് ഭർത്താവിന്റെ വീട്ട്
ണ്ടാവൂലല്ലേ?
പനി ഇല്ലെങ്കിലും ഇല്ല ഞാനിപ്പോ അതാ കൈ ഇങ്ങനെ ഒരു ചതവിൽ കെട്ടിട്ട് അവിടെര്ക്ക്ണ്ട്
എന്തു പറ്റിയതാ
നിർത്താത്ത മഴല്ലേ അപ്പൊ ഞാന് എന്നപ്പോ രണ്ടു ദിവസം മുന്നോട്ടാണ് അവിട്ന്ന് ഇങ്ങട് വരുന്നത ഭർത്താവിന്റെ വീട്ട്ന്ന് അപ്പൊ വര്ന്ന വന്നേന്റെ അന്ന് ഞാനൊരു കൊട വാങ്ങിപ്പോ ന്നതേനു.
ആഹ
കൊടുക്കാൻ പോയപ്പോ ഒട്ന്ന വീണ കാലൊന്ന് വഴക്കിട്ട് വീണു അപ്പൊ വലത്തി കയ്യിന്റെ
ആഹ് കുത്തിട്ട്
അപ്പൊ അപ്പൊ മക്കളെല്ലാം എവിടെയാ ഏഹ്
ആ ഭാഗത്ത് ചെറിയ ചതവുണ്ട്
അല്ല മക്കൾ നിന്റെ മക്കളല്ലാം എവിടെയാ
ചെറിയ മോന നാലീന്നു മൂന്നര കഴിഞ്ഞു നാല്
അല്ലത് നീ ഇങ്ങനെ ആകുമ്പോ സ്കൂൾ ആ ഇവിടെ ആഹ് അത് അല്ലാ കുട്ടിക്ക് പോണ്ടേ അങ്ങനെ അവര് ചോദിച്ച ചോയ്ച്ചതാ ആ എന്റെ ചെറുതിന് നാല് അവന് എൽ കെ ജി ന്റെ മൂത്തതിന് ആറ് ഓള് ഒന്നാം ക്ലാസ്സില
ആഹ് ചേർത്തീട്ടില്ലവനെ
ആഹ് ഓന് ആയില്ലല്ലോ നാല് ആകണാത്രല്ലേ
ഉം മനേജ് ചെയ്ത് പോകും
ആഹ്
ഭർ
അല്ല ഭർത്താവ് എവിടെയാണ്ന്ന് ഭർത്താവ് പോയോ
കേക്കുന്നില്ലടി
ആഹ് ആള് നാട്ട്ന്ന് വർക്
ആഹ് പണിയെടുക്കുന്നേ നാട്ടില ആ അത് കേൾക്കുന്നില്ല നിനിക്കെന്താ റേ ഇതിന് മഴയായത്കൊണ്ട് നെറ്റ് വർക്ക് ഇഷ്യൂ ഉണ്ടോന്നുന്നു ആ
കേക്കണ്ടോ ആ ആള് രാവ്‌ ആള് രാത്രി ആയാല് വീട്ട്ക്ക് വരും അവരെ വീട്ട്ക്ക് പോവും ഞാനിപ്പോ എന്റെ വീട്ടിലല്ലേ
ആഹ് ഇപ്പ എനിക്ക് അങ്ങോട്ട് പോയാലും അത്
അല്ല ഇത് ഇപ്പോ അഞ്ചു ദിവസത്തെ മരന്ന്ണ്ട്
അല്ല അലോപ്പ ആയുർവേദ അലോപ്പതി ഏതാ
ഉം ആയുർവേദത്തിൽ കാണിച്ചു ആള് ലീവാണ് പറഞ്ഞപ്പോ അലോപ്പതി കാണിച്ചു
പക്ഷെ ഓരോന്നിലൊന്നും ആയുർവേദത്തിൽ പോകുമ്പോഴക്കും അവര് നോക്കാതെ വരും ഡോക്ടർ ഇതാക്കാതെ നല്ലോണ്ണം
ആഹ് നമ്മളത് ഇന്ത് എക്സറേ എടുത്തു അങ്ങനെയാണ് ചതവുള്ളതറിഞ്ഞത് ആണോ ഹലോ ഹലോ